ഹലോ കേക്കുന്നുണ്ടോ ഉം ഉം എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം ചേച്ചിക്ക് അവിടെ എന്താ വിശേഷം
നല്ലത് ഇങ്ങനെ പോകന്ന് പണികളൊക്ക കഴിഞ്ഞോ? ഓ കഴിച്ചു കഴിച്ചു ഏഹ് രാവിലത്തെ ചായയും കടിയൊക്കെ നേർത്തെ കഴിയും ഞങ്ങൾതെ
ആഹ്
ഇവിടെ കുട്ടിയൾക്ക് മദ്രസ്സ ഒക്കെ ഉള്ളത്തൊണ്ട് ആറുമണി ആകുമ്പോത്തിന് ചായുടി കയ്യും
ആഹ് ഉച്ചയ് ഞങ്ങള് അഞ്ചുമണിയൊക്കെ ആവും
രാവിലെ
രാവിലെ പത്ത് ഇപ്പഴേ കഴിച്ചതേ ഉള്ളൂ ഞങ്ങള്
കഴിച്ചതേ ഉള്ളൂ ആ നങ്ങളത് രാവിലെ അഞ്ച് ആറ്മണിക്ക് കയ്യും ചായുടി പിന്നെ ഇഞ് രണ്ടാമത് കഴിക്കാനായി കുട്ടികളെ കഴിച്ചു ഏഹ് അങ്ങനെ അങ്ങനെ പോണ് മഴയൊക്കെ ഇണ്ടോ? ഇല്ല മഴല്ല വെള്ള കണ്ട ഇപ്പ അടെ വെള്ളം എങ്ങനെങ്ങള് പിന്നെ പൈ വെള്ളം കിട്ടുന്നുണ്ടോ? കിണറ്റില് വെള്ളം ഇണ്ടന്നട്ട് ആ നല്ലോണ്ടോ വെള്ളം പൈപ്പിലാണോ? അപ്പൊ കിണർ കിറില്യേക്കുംലെ
കേണറില്ല
ഉം അപ്പൊ എങ്ങനെ എന്നും വരോ വെള്ളം?
ഇല്ല ഒരു ദിവസം വിട്ടിട്ടായിര്ന്ന്
ആ ആ അപ്പൊ കൊറേയൊക്കെ കിട്ട്യോ വെള്ളം?
കൊറേല്ല കൊറച്ച് കൊറച്ചൊക്കെ
എങ്ങനെ ടാങ്കിലേക്ക് ആക്കിയെക്കല്
ആ ടാങ്കില് പിടിച്ചേക്കും
പിടിച്ചു വയ്ക്കുയിരിക്കും അല്ലേ ഒ എത്രട്ടു ആയിരം കിട്ടുവോ ഡെലി ഒന്നരാടാം മം മം മം അപ്പൊ അങ്ങനെ ഇട്ത്തക്കുന്ന വെള്ളെക്കുലെ?
ആ അങ്ങനെ എടുത്ത് വെക്കും
മം മം പിന്നെ എന്ത്യേ കടിണ്ടാകിയെ
ഉ ഏഹ് ഇഡ്ലി.
ഇഡില്യ മ് കറി.
ആഹ് ഇഡ്ലിയും സാമ്പാറും.
ഉം സാമ്പാർ. ഏഹ് രാവിലെ ഇണ്ടാക്ക്ന്നെയ അതോ തലേന്ന് ഇണ്ടാക്കി വെക്കുന്നൊ.
അല്ല അല്ല രാവിലെ വയ്ക്കും.
ഏഹ്.
ഉം ചേച്ചി എന്താവച്ചേ.
ഞ്ഞാങ്ങളിവിടെ ദോശ ഇണ്ടാക്കി ഇന്ന്
ആഹ്.
ഇപ്പം ദോശേം പിന്നെ ചിക്കൻ കറി ഇണ്ടായിന്നു ഇന്നൽത്തത്.
മ് ഉച്ചയ്ക്ക്
ഉച്ചക്കിനി പിന്നെ.
ഉച്ചക്ക് ചോറുണ്ടാക്കിണ്ട് ചോറുണ്ടാക്കി. ക്കിണ്ട് അപ്പൊ പിന്നെ കറിയ മീൻണ്ട് ഇവിടെ ഏഹ.
ഉം ഉം.
കറിയെന്തെങ്കിലൊന്ന്ണ്ടാക്കണം പൊരിക്കാ വെച്ചിട്ടേ.
ഉം.
മീൻ കറി വച്ചാൽ ചിലപ്പോ മക്കൾക്ക് ഒന്നും പറ്റൂല എന്നപ്പം പിന്നെ പൊരിക്കാന്ന് വിചാരിച്ചു. അവിടെ എങ്ങനെ മീൻ കൂട്ടലുണ്ടോ മീനും ഇറച്ചിയും ഒക്കെ
ഉം.
എത്ര ആളാണ് കുട്ട്യേള്.
എനിക്ക് രണ്ടേരുണ്ട്.
എഹ് ആ രണ്ടാൾ ഒക്കെ ചെറിയ കുട്ട്യേളാ.
ആഹ ഒരാള് ആറാം ക്ലാസ്സും പിന്നെ ഒരാൾ നാലാം. ക്ലാസ്
നാലാം ക്ലാസ്സില് സ്കൂളിലൊക്കെ ആറാം ക്ലാസ്സിലും നാലിലുല്ലേ. ആഹ് എങ്ങനെ ഇംഗ്ലീഷ് മീഡിയ.
ഇംഗ്ലീഷ് മീഡിയം.
ഇംഗ്ലീഷ് മീഡിയതന്നെ പിന്നെത്തെ കേരള സിലമ്പസ അതോ സി ബി എസ് യൊ.
ആഹ്.
കേരള സിലബസ്നെ.
അല്ല ഞാൻ കൊണ്ട്‌വിടും.
അങ്ങനെല്ലാ ഞാൻ ചോയിച്ചേ. ങ്ക പിനെ ഇപ്പൊ സ്കൂളിലെ കേരള സിലബസാണോ അതോ. പിന്നെ ഉം സി ബി എസ്ഇി ആണോ എന്ന് കേരള സിലബസന്നെ ഗവൺമെന്റ് സ്കൂളല്ലേ.
ആ അതെ.
ഉം ഉം പിന്നെ. എന്തൊക്കെയനണ്ട്‌ വിശേഷങ്ങള്.
ആ വിശേഷങ്ങളിങ്ങനെയൊക്കെ പോവുന്നു.
ആഹ്‌ പിന്നെ ഇ ഉച്ചക്കെന്താ ചോറിന്.
ഏഹ്.
ഉച്ചക്ക് ചോറിന് കറി ഇപ്പെന്താണ്.
ഉച്ചയ്ക്ക് ചിക്കൻ വാങ്ങിച് ആഹ. ആയിട്ടുണ്ട്.
ഉം ഉം പിന്നെ. പൈപ്പള്ളപ്പം ഈ മറ്റേ തിന്റെ ചോയ വരോ എന്താ, ബ്ലീച്ചിംഗ് പൗഡറിന്റെ ചോയ വരുങ്ങട്ടൊക്കെ.
എന്തെച്ചി.
പ പൈപ്പ് വെള്ളേ ബ്ലീച്ചിംഗ് പൗഡറിന്റെ ചെ ചേയ ണ്ടാവല്ണ്ടാ, ങ്ങൾത് അവിടെ
അത് ചെല സമയങ്ങനെവെരും.
വരൂല്ലെ. ഞങ്ങളവടെ പൈപ്പ് വെള്ളം കിട്ട്ണ് ണ്ട് ൻക്കെണറ്ണ്ട്. എന്നാലും പൈപ്പ് വെള്ളം കിട്ടുന്നുണ്ട് അപ്പ ഞങ്ങക്കെന്നും കിട്ടും വെള്ളെന്നുണ്ടാവും ഇവിടെ ഏ. ഞാനെന്നാദ്യ എട്ക്കല് ഞാന് ആദ്യം എടുക്കലെ അല്ലോയ്ന്നു. ഈ പൈപ്പള്ളം എടുക്കലെ ല്ലേയ്ന്നു വെർതെ ഞമ്മള് മാസം ഇങ്ങനെ പൈസ എട്ക്കാ അങ്ങനെയ്ന്നുണ്ടായിന്ന്. ഇപ്പ പിന്നെ വാഷിമിഷീൻലേക്കൊക്കെ ഇട്ക്കും തിരുമ്പാനും. ഏഹ് പ്പ കെഴുകാനും ഒക്കെ ഇത് എടുക്കും. അപ്പൊ പിന്നെ കൊഴപ്പില്ലൃ. ഹയ് ഞങ്ങൾ. ന്ത് പെങ്ങള് പറഞ്ഞ പോലെ, ചില സമയത്ത് അത് തോർക്കുന്ന സമയത്ത് രാവിലെ. ഒരു വെള്ള വെള്ളത്തിന്റെ ഒരു നറത്തിനെര് മാറ്റണ്ടാവുട്ടേ.
ആഹ് ആഹ്
ഉം ഉം പിന്നെ
ങ്ങളെ ങ്ങനെ മീൻ കറിയൊക്കെ ണ്ടാക്ക ചിക്കൻകറിയെക്കെങ്ങനെ ണ്ടാക്കല്.
ചിക്കൻ കറി ഞാൻ വർത്ത് വയ്ക്കത്തില്ലേ, ചോർന്റെ കൂടെക്കെ.
ആ എങ്ങനെ ണ്ടാക്കല്. റെസിപ്പിയെക്കെ ണ്ടാക്കി വെക്കാലോന്നാല്. ഉണ്ടാക്ക്ണം ഇമ്മണ്ടാക്ക്ണം മാറ്റണ്ടാവുലെ.
ആ ഞങ്ങനല്ല എന്റെ കയ്യിലെന്തൊക്കെ കിട്ടുന്നു അതൊക്കെ എടുത്തു യൂസെയ്യും.
ഉണ്ടാക്കാൻ ഇലെ വീട്ടിലെ
അമ്മ ചെയ്യും വീട്ട്ല്. ആഹ് അമ്മ ഭയങ്കരെ കുക്കിങ്ങാ.
ഉം ഉം.
ഉം
അപ്പം അയ്ക്ക് സാധനങ്ങളും ണ്ടായിരുന്നൊക്കെ. അമ്മെനെണ്ട് താക്കലാ നിങ്ങളൊന്നും അറിയല്ല്യേ
അമ്മ തെന്നാ എണ്ണ വാങ്ങിച്ചെരാ.
ഉം ഉം ഉം
ഉം
പിന്നെ വേറെന്തൊക്കെ ണ്ടാക്കും.
ഏഹ് രാവിലെ കാപ്പിയിട്ട്. രാവിലെ ഞാനാ തപ്പിയൊക്കെ വെക്കുന്നെ. ബാക്കിയെല്ലാം അമ്മയാണ്.
ഉം, കടിയും, ഇഡ്ലിയെക്കെ. ഉം ഉം ഉം പിന്നെ.
അതെ
വൈകുന്നേരം ചായക്കുടിക്കേ, എന്തെലും പ്രത്യേകിച്ച് ണ്ടാക്കേ?
എന്തെച്ചി.
വകുന്നേരം എന്തീം പ്രത്യേകിച്ച് ണ്ടാക്ക്വാ
അല്ലാ.
ഉം
രാത്രി കേട്ടില്ല ഏച്ചി യെ..
വേകനാടും. എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടാക്കുമോന്ന്
ഇല്ല ഇല്ല ഇല്ല
ഉം
ഉം
പിന്നെ മ മക്കളപ്പം അവിടെ വീട്ടിലന്നെ ഉണ്ടായിരിക്കൂല്ലേ
ആഹ യ് ങ്ങള ഇല്ലല്ല കളിക്കാനൊന്നും ഇടത്തില്ല അപ്പൊ
പിന്നെ അടുത്ത കുട്ടികളൊക്കെന്നായിട്ട്
ഇല്ല അടുത്ത് അങ്ങനെ ആരും ഇല്ലാ ചേച്ചി
ഇല്ലേ വീടിന്റെ അടുത്തൊന്നും വീടുകളില്ല
വീടൊക്കെ ഉണ്ട് പക്ഷെ പോക്കില്ല
ഉം ഉം
ഉം ആഹ് വീട്ടിലന്നെ ഇരിക്കും ചേച്ചിടെ പിള്ളോരൊക്കെ ഉണ്ട് അപ്പൊ അവരെ കൂടെ ഇരുന്ന് കളിക്കുകയക്കെ ചെയ്യും
ആഹ് അങ്ങനെ അതെ വീട്ടന്റെ അവിടെന്ന തന്നെ കളിച്ചക്കും
ആഹ് അങ്ങനെ
ചേച്ചി അവിടെ തന്നെ ഇരികുലേ
ആഹ് ചേച്ചി ഇവിടെ
പിന്നെ എന്തൊക്കണ്ട്
ൻ ചേച്ചിക്ക് എത്ര പിള്ളേരുണ്ട്
എനിക്ക് മൂന്നാളുണ്ട്
ആഹ്
ആള് ആഹ് വലിയ ആള് ആറാം ക്ലാസ്സിലാണ് ഏഴിൽ കണങ്ങി രണ്ടാമത്തെ ത്താള് നാല്ക്കാണ് ചെറ്ത് രണ്ടേകാ വയസ്സായുള്ളു
ആ
രണ്ടേകാൽ വയസ്സ് പ്പായിട്ടുള്ളു ചെറ്തിന് അപ്പപ്പൊല് മദ്രസ പ്പ വിട്ട് വെന്ന് ഓലെ കൂടെ കളിക്ക്‌ണ്ട് വെല്യോരൊപ്പം കളിക്ക്‌ണ് ണ്ട് ഓല് ണ്ടായാ കൊയപ്പൊന്നുല്ല ഇല്ലെങ്കി പിന്നെ ഓരില്ലെങ്കിലിങ്ങനെ ഓള് ഞമ്മളെ മേത്തെന്നെ കേറി ഒക്കത്ത് ങ്ങനെ കേറി ഇരിക്കും ഉം
വെക്കേഷനൊക്കല്ലേ പൊർത്തുന്നെങ്ങോട്ടും
പൊർത്ത് ഞങ്ങള് ബീച്ചില് പോയിണ്ടായിര്ന്ന് ഒരീസം പോയിട്ടോ മഴന്റെ മുന്നേ പോയി അന്ന് വൈകുന്നേരം പോയി രാത്രിയായപ്പം തിരിച്ച് പോന്നു പിന്നെ ഞാൻ പോയില്ല പ്പ പിന്നെ മദ്രസ പ്പം രണ്ടു മൂന്നാലിസം ലീവ്ണ്ടായിര്ന്നു ന്റെ വീട്ടില് പോയി ഒരു നാലഞ്ചിസം അവിടെ നിന്നു ന്ന്ട്ട് പോന്നു ഉം പിന്നെ ഇപ്പോ മദ്രസ് ണ്ടാവുമ്പളെ പോവാനും കയ്യു
ഉം
മക്കളോരൊക്കൊറ്റക്ക് ഭക്ഷണം കഴിക്കൊ
ആ ഓരൊക്കെ ഒറ്റക്കിര്ന്ന് കഴിക്കും
ഉം ഉം കഴിക്കുല്ലേ പിന്നെ എട്ത്ത് തിന്നോ ഓര്
അല്ല ഞാൻ ഇട്ട് കൊടുക്കും ഞങ്ങളെല്ലാരും ഒന്നിച്ച കഴിക്കുന്നെ അപ്പം ഇര്ന്ന് ഉം
പിം ന്നാലേ പിന്നെ അവടെ അടുത്തെന്നെ കടാളൊക്കെണ്ടോ
ആ അടുത്ത് കടയൊക്കെണ്ട്
ആ ആ ദൂരൊന്നും പോണ്ടലെ
ആ ഇല്ല
ന്നാ ഞാനേ ഇൻക്കൊരു കോള് വെര്ന്ന്ണ്ട് ഞാൻ പിന്നെ വിളിക്ക ട്ടോ
ആ ശെരി ശെ